ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് നേരത്തെ വിളിച്ചപ്പോ കട്ടായി പോയി
ആഹ് എനിക്ക് അങ്ങോട് കോൾ വരുന്നില്ല
ആഹ് ഞാൻ പിന്നെ ഇൻക്ക് വേറെ ആർക്കും കോളയ്യാൻ പറ്റിണ്ടായന്നില്ല
ആഹ്
പിന്നെ ഇൻക്ക് പിന്നെ വേറൊരാൾ ഇങ്ങോട്ട് വിളിച്ചപ്പോ ശെരിയായി
ആഹ് നെറ്റ്‌വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുവുള്ളൂ
ആഹ് പിന്നെ ഒന്നാമത് ഈ മഴക്കാർ ഇങ്ങനെ മൂടി ക്കുന്നോണ്ടാണെന്ന് ഇൻക്ക് തോന്നുന്നത് അങ്ങനേ ഈഹ് ആഹ് ഞങ്ങള് ഇന്ന് രാവിലെ ഇന്ന് ഇന്നലെ ഞാൻ എന്റെത് ഫുള്ള് അലക്കി തീർത്തീരുന്നു ഞാൻ എന്നിട്ട് പിന്നെ ഉമ്മ ഇന്ന് രാവിലെ മെഷീനിലിട്ട് മെഷീനിലിട്ട് മൊള് ടെറസ്ന്റെ മോള്ലാ കൊണ്ടയി വിര്ച്ചിടൽ പ്പ കൊണ്ടയ്ട്ട് പത്ത്ൻറ്റ് ആയപ്പോഴേക്കും ഇത്. പോലെണ്ട് മൂടി നിന്ന് മ്മ വേഗം പോയി. ഇട്ത്ത് പിന്നെ സ്റ്റർഗേസിന്റെ അവ്ടെ ഇത്ണ്ടേ. അവ്ടെ കൊണ്ടന്ന് വിരിച്ചിട്ട് അഹ്പിന്നെ കൊട്ന്ന്. ട്ട നന്നായി പിന്നെ വെയിലുണ്ടായതൂല്ല ഇങ്ങനെ മൂടിക്കലായതോണ്ടേ.
എന്റെ ചെർതെയത് ക്കെണങ്ങി കിട്ടി കള്ളിമുണ്ട്. ടവ്വലക്കെ ഒണങ്ങി കിട്ടി ബാക്കി ജീൻസ് ഷർട്ട് ഒന്നും ഒണങ്ങില.
ആഹ് മിഷീൻൽ ഇടലാണോ അതോ.
ആഹ് മിഷീൻൽട്ട് ഡ്രയർൽട്ടതാണ് എന്നാലും വെയിൽ കൊള്ളണ്ടേ. ആ കോളർന്റെ അവ്ടേക്കരു തണപ്പ്.
ആ ജീൻസൊന്നും പിന്നെ വെയിലിലെങ്കിൽ ഒണങ്ങി കിട്ടൂല്യ.
ഉം
ഓ ഞൻന്നട്ട് ഇക്ക ഇവടെ ഇട്ട്കാണ്ട് പോയിന്ന് രണ്ട് ജീൻസെ അൽക്കാനായത് പിന്നേ ഇന്നിട്ട് എന്താത് ഇത്രീം ദിവസായിട്ട് അലക്കീട്ട് ഇണ്ടായ്നില ഇന്നലെ ഇന്നിട്ട് അല ക്യാ അഹ് എന്തോ ഭാഗ്യത്തിന് വേഗം ഒണങ്ങി കിട്ടി അ മറ്റേ ആങ്കർമ്മ ഇങ്ങന തൂങ്ങി കെട് കേർന്നു എന്നും വിചാരിക്കും ഉം നല്ല വെയില്ള്ളപ്പൊ ചി ചെയ്യണന്ന് അപ്പഴേക്കും പിന്നെ വേറെള്ളത്ണ്ടാവും പിന്നെ അതവ്ടെ കെട്ന്നാലും അത്ര ഇതില്ല്യലൊ ഇഞിപ്പൊ വന്ന്ട്ടാ ചെയ്താലും മതിയല്ലോന്ന് വിചാര്ച്ചികാണ്ട് അവ്ടെ ഇട്ടെതെര്ന്നു. ഒന്നാമത് എന്താന്നൊ ചെര്തിന്റേ ഡ്രസ്സൊക്ക ഒണങ്ങികിട്ടി. ട്ടാനാണ് പണി അ അ മഴ പെയ്യുമ്പൊ ഞമ്മൾക്ക് പൊർ ത്തിട്ട്ട്ടിണ്ടെങ്കി പെട്ടെന്ന് ഓടിപ്പോയി ഇട്ക്കാനും വയ്യാ പിന്നെ ഇങ്ങോട്ട് മഴയില്ല്യാതോണ്ട്. ആഹ് ഇങ്ങോട്ട് മാ ആഹ് അത് ഞാ നേര്ത്തെ കുടിച്ച്.
ആഹ്
ഉം അതിന്റെ എടക്ക്‌ ഇവനിങ്ങനെ ഉണരാനായിറ്റ് ന്നിക്ക ഞാൻ ഇപ്പ വിചാരി ച്ച് നേര്ത്തെ വുളിച്ചപ്പൊ നീ റൂമിലായതോണ്ടാവും കട്ടായി പോയത് ന്നെ
ആഹ്
ഉം മോളെന്തേ.
മോള് ഇതേ അവ്ടെ ഉണ്ട് ഞാൻ കപ്പ പുഴുങ്ങാൻ വെച്ചേക്ക്ണ് വിസിലൊക്കവന്ന് ഓഫീത്. രാത്രിത്തേക്കല്ലാ ഏയ് മണിക്ക് ചായക്ക്.
ആഹ് അവ്ടിം ഏയ് മണിആവൊ ചായകുടിക്കാന്.
ആഹ്
ആഹ് ഇവടയും അങ്ങനെ തന്നെ ഇപ്പത ഇനി ഇപ്പതാ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പഴാണ് ചായ. ഇന്നിട്ട് പിന്നെ രാത്രി ഫുഡ്ഡ് പത്തര പതിനൊന്ന് മണിയാ.
ഉം അപ്പ ആഹ് മോന് എത്ര മണിക്ക് സ്കൂളി പോണം.
അവന് എട്ടേകാല് എട്ടേ ഇരുപത്തഞ്ചിനൊക്ക ഇവിടുന്ന് പോവ.
വണ്ടി വരോ.
ഇല്യ അത്ത കൊണ്ട് വിടല. പിന്നെ ഇവിട്ന്നധികം ദൂരല്യല്ലൊ രണ്ട് കിലോമീറ്ററൊക്കല്ലെള്ളു
അത്രെള്ളു എത്ര മണിവരേണ്ട് ക്ലാസ്.
മൂന്നേ മുക്കാല് അപ്പയു ഇവ് ട്ട് മൂന്നേ മു ഇരുപത്തഞ്ചിന് ഇവിട്ന്ന് എറങ്ങും ഇന്നിട്ട് പോയി വുൾ ച്ച് വന്ന് പിന്നെ ഒന്ന് ഡ്രസ്സയ്ത് ചായുട്ച്ച് വീണ്ടും പോവാനായി നാലെമു കാൽന് വീണ്ടും പോവും ഇ ഇനി ഇനിപ്പോ ആറേമുക്കാല് ഏയ് മണിന്റെ ഉള്ളില് വരും.
ട്യൂഷന് കൊണ്ടാക്കീട്ട് വെയ്റ്റിയ്യോ അവര്.
ആഹ് അവരവ്ടെ വെയ്റ്റിയ്യ.
ആഹ്
അപ്പയേക്ക് എന്തെങ്കിലും സാധനൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തേലും വാങ്ങാനോ അല്ലെങ്കി എന്തെങ്കിലൊക്ക ആയിട്ട് അപ്പോ പിന്ന അത്താനെ ഒറ്റക്ക് വിടാൻ ഉമ്മാക്ക് പേടിയാണെ കൊർച്ച് പ്രായണ്ടെയ് അപ്പോ ആഹ് അപ്പൊ പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലപ്പൊ ഈ പറഞ്ഞമാതിരി എല്ലാരും അറിയുന്നവരൊന്നും ഇല്ലല്ലോ അപ്പൊ ഏതായാലും അങ്ങനെ കൂടെ പോവും എല്ലാ കാറില്
കാറില പോവല് ആഹ്
ആഹ് കാറ്‌ട്ത്തു പോവും അതാണ്ന്ന്ണ്ടെ ങ്കി അപ്പൊ പിന്നെ അത്താക്ക് രണ്ടു വണ്ടിണ്ട് ഇന്റതും ഉണ്ട് ഇന്റത് പിന്നെ ഇക്ക ഇവടെ ഉള്ളപ്പോ മാത്രം ഉപയോഗിക്കുള്ളൂ ഇക്ക ആയിട്ട് അവിടെ കൊണ്ടോയി ഉപയോഗിക്കൂല അങ്ങനെ എന്റെ കാറ്
നീ ഓടിക്കോ
ഇല്ല്യ
ഉം
ഏഹ് പിന്നെ എൻക്ക്ച്ചിട്ട് വാങ്ങിതന്ന് ഇവിട്ന്ന് അത്തേ അപ്പോ പിന്നെ ഇക്കറിയും അത് ഇവ്ടെ കെട്ന്നോട്ടെർഞ്ഞ്കാണ്ട് ഇക്ക ഇവിടുത്തത് ഇവടെ വരുമ്പോ മാത്രം ഉപയോഗി ക്കാ ഞാൻ അങ്ങോട്ട് പോകുമ്പഴേ പിന്നെ ഈ കാറും കൊണ്ട് ങ്ങങ്ങള് പോവുള്ളൂ അല്ലാതെ ഇക്ക കാറും കൊണ്ട് അങ്ങ് പോവൂല അങ്ങനെ പിന്നെ അപ്പൊ എന്തേ ഇണ്ടായത് ന്നോ ഈ അത്താന്റെ ഈ രണ്ടു വണ്ടിം ഇപ്പൊ കംപ്ലൈന്റ് ആയി
അയ്യോ
ഇന്റെ ഈ വണ്ടി ഇള്ളതോണ്ട് രക്ഷപ്പെട്ട് ആഹ് പിന്നെ എന്തോ കയിഞ്ഞീസം ക്ലച്ച് വീയായോ ബ്രേക്ക് വീയായോ എന്തോന്ന് ഇണ്ടായിട്ട് പിന്നെ അങ്ങ് കൊണ്ടോയി ഉം ഇന്നട്ട് ഇപ്പ രണ്ട് വണ്ടിം വർക്ക്ഷോപ്പ് കെട്ക്കാ
ഏഹ്
പിന്നെ ഇപ്പൊ ഈ വണ്ടി ഉള്ളതോണ്ട് മറ്റേ ബുദ്ധിമുട്ടായിന്ന് ഈ വണ്ടി ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്ള്ള ഇതായതൊണ്ടേ മറ്റേ പിന്നെ ഇല്ലെങ്കിൽ ഇല്ലാച്ചിട്ട് നിക്കായിരുന്നു ഇങ്ങനെ ബസ്സിലൊന്നും പോയി ശീല ഇല്ലല്ലോ
ആഹ്
ആഹ് ഇവട്ന്നൊക്കെ ബസ് സ്ന് കിട്ടണന്നുണ്ടെ പിന്നെ അങ്ങോട്ട് ഇറങ്ങിന്ന് ഇതാവൊക്കെ വേണ്ടേ എപ്പഴാ ബസ് ഒന്ന് ടൈമും കാര്യങ്ങളും ഒന്നും അറിയൂല്ല്യ
ആഹ്
ഉം ഇന്നിട്ട് കപ്പ വെന്തോ
ആഹ് കപ്പ വെ ഇല്ലില്ല വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്
ഏഹ് കറി വെക്കോ അതോ ചമ്മന്തിയോ
ചമ്മന്തി
ആഹ്
മീൻ കറി ഇണ്ട് പക്ഷെ കപ്പയ്ക്ക് മുളക് ചാറല്ലേ ടേസ്റ്റ്
ആഹ് തേങ്ങ അരച്ച് വെച്ചതാ കറി
ആഹ് തേങ്ങര്ച്ച കറിയ
ഉം അത് ടേസ്റ്റ് ഇണ്ടാവൂല്ല
ആഹ്
ഉം ഞങ്ങക്കും പിന്നെ കപ്പ ഭയങ്കര ഇഷ്ടാ അവ്ടെ പിന്നെ എല്ലാ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്ന് കപ്പ വേണം ഇക്കാന്റെ വീട്ടില് അത് ഏഹ് അങ്ങനെ ഒന്നും ഇല്ല്യ ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ചമന്തിയാലും മതി പക്ഷെ ഞായറാഴ്ച എല്ലാവർക്കും അവിടെ കപ്പ വേണം
ഉം
എന്താത് ഈ അല്ലാത്ത ദിവസങ്ങളിൽ ഫുള് ഈ ദോശ ഇഡലി ഏഹ് അപ്പം അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു മടുപ്പാണല്ലോ അപ്പൊ ഞായറാഴ്ച പിന്നെ എല്ലാരും ഫ്രീ ആണ് അപ്പൊ കുറച്ച് ഒരു പത്ത് പത്തരക്കെ ആകുമ്പോഴേക്ക് ഉണ്ടാക്കിയാലും മതിയല്ലോ അങ്ങനെ എല്ലാർക്കും അങ്ങനെ ശീലായി
ഉം ഇവിടെ കപ്പ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലും എന്റെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കും
ഇവിടെ അങ്ങനെ തന്നെ രാവിലെ വല്യഷ്ട്ടല്ല ഈ സമയത്ത് എന്നിട്ട് പിന്നെ എങ്ങനെ തേങ്ങ അരച്ചുകണ്ട അതൊ വറവിടെ
ഇല്ല വെറുതെ പുഴുങ്ങും
ആഹ് ഇങ്ങനെ നീളത്തിലോ
ഉപ്പ് മഞ്ഞ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വെറുതെ പുഴുങ്ങും ന്നിട്ട് ചമ്മന്തി
ആഹ് അല്ലാ ഒരു വിരലിന്റെ നീളത്തില് ഇതാക്ക അതൊ കൊത്തിയരിയോ
വെരൽന്റെ നീളം
ആഹ് ആ ഇവിടെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ വേറൊരു ടേസ്റ്റ് ഞാൻ പറഞ്ഞേരട്ടെ
ഏഹ്
കൊത്തിയരിയ ഏഹ് അതായത് നമ്മള് സാദാ അങ്ങനെ പറ്റെ ചെറുതാക്കേണ്ട ഒരു മീഡിയ അങ്ങനെ വേ മുറിക്കൂലേ അങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ അതില് വെള്ളൊക്കെ ഊറ്റിക്കളയാ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ കടുക് പൊട്ടിക്കാ
ആഹ്
കടുകും പൊട്ടിക്ക അതില് ഈ വറ്റൽമുളകും പൊട്ടിക്ക കറിവേപ്പിലിം ഇത് മൂന്നും കൂടി പൊട്ടി കാണ്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചോക്ക് നല്ല ടേസ്റ്റാ
ആഹ് ഇനി ഒന്ന് ട്രൈ ചെയ്യണം
ആഹ് എന്താ താ ഇപ്പ അധിക ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്നിട്ട് ഇപ്പ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ണ്ടാക്കും അതും ഒരു കട്ടഞ്ചായയും നല്ലൊരു ടേസ്റ്റാ
നല്ല കോമ്പിനേഷനും ആണ്
ആഹ് അല്ല എന്താന്നാ മറ്റേ ഈ ചെണ്ട പോലെ പുഴുങ്ങിയാല് പെട്ടെന്ന് മടുപ്പവും ഒരു വേറൊരു ഫ്ലേവർ അതിൽ വരുന്നില്ലല്ലോ
ആഹ്
അപ്പൊ ഈ എന്താ ഈ വെളിച്ചെണ്ണന്റെയും കടുകും വറ്റമുളകിന്റെ ഒക്കെ കൂടി ടേസ്റ്റ് വരുമ്പോ
നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് ഇറച്ചി ഇരിപ്പ്ണ്ടായിരുന്നു അപ്പൊ കപ്പ ഇറച്ചിയും കൂടി വെച്ചു
ആഹ് അഹ് മിക്സ് ചെയ്തിട്ടോ
ആഹ്
ആഹ്
ഇന്നലെ രാത്രി അതായിരുന്നു എല്ലാവർക്കും
ആഹ് ആ അങ്ങനത്തൊന്നും ഇവിടെണ്ടാക്കിയ അത്താകിഷ്ടല്ല്യ അതൊക്കെ എനക്കുമ്മാക്കുവാ ഉം ഹത്താക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഈ രണ്ടു വിധം ഉണ്ടാക്കുന്നത് മാത്രേ ഇഷ്ടള്ളു
ഉം
ഉം അല്ലാ അങ്ങനെ ഈ പിന്നെ ഈ എർച്ചി ണ്ടായ്ന്ന അന്ന് ഞങ്ങള് പിന്നെ ങ്ങനെ ണ്ടാക്കി എർച്ചിം കപ്പേം കൂടി ണ്ടാക്കി. പക്ഷെ വാപ്പ കഴിചീല. ഞാനും മ്മീം മാത്രം ആ അപ്പൊ പിന്നെ ഇങ്ങനെ എന്തേ ണ്ടാക്കും പിന്നെ എര്ട്ടിപ്പണിയാണ്.
ആഹ്
ഉം അങ്ങനെ എതായാലും എർച്ചി ഇപ്പഴും
എന്ത്?
ആ അന്നത്തെ ഈ ബലി പെരുന്നാളിന്റെ ആ.
കഴിഞ് ഈ ഈ ഞായർ അല്ല അതിന് മുന്നത്തെ ഞായറാണന്ന് തോന്ന്ണ് ഞങ്ങള് മന്തി ണ്ടാക്കി ബീഫ് മന്തി ണ്ടാക്കി തീർത്ത്.
എണീറ്റോ?
ഓ ഇന്റെ മടീല് ര്ക്കാ
ആഹാ
കെട്ത്തീറ്റ് കെട്ക്ക്ണില്ല്യാ ഓ ങ്ക ആ
എത്ര വയസ്സായീ?
രണ്ടരാ
ആഹ്
ഈ ജൂണ് പയ്നൊന്നിന് രണ്ടരായി.
ആഹ്
ന്നിട്ട് കെട്ത്തയ്റ്റ് കെട്ക്കാതെ ഞാൻപ്പോ കസേരീല് ഇര്ന്ന്കാണ്ടേയ് മടീലെച്ച് ഒർക്കണ്ട അവസ് ത്താ അത് എന്താന്നോ ഇന്നലെ ഒന്നും രാത്രി ഒർക്കം ശരിയായ്ട്ടില്ല്യ പിന്നേ ഇന്ന് രാവിലെ ആണെങ്കി ഒരു ആറ് ആറര ആയപ്പഴേക്കും എണീറ്റും ചെയ്ത് എന്നിട്ട് ഇവര് ഈ ട്യൂഷന് പോണത് ആയത് കാര്ണം ഞാൻ പകലും ഒർക്കിയിട്ടും ഇല്ല്യാ അല്ലെങ്കി എന്താന്നാ അവരിം കൊണ്ട് കൂടെ പോണ്ടി വരും. ആ അപ്പൊ പിന്നെ ഈ സമയത്ത് അങ്ങ് ഒർക്ക്ന്നതാ.
ആഹ്
അപ്പൊ ഒന്ന് ബെഡ് കെടത്താൻ നോക്കുമ്പോ ഇതാണ് അവസ്ഥ.
ഉം
ഉം അതെ ഞാൻ നേര്ത്തെ വിൾച്ചപ്പോ പർഞ്ഞില്ലേ റൂമിലാന്നർ പർഞ്ഞേ അതാ ഉം. പെയ്യ്ണ്ടോ ഇവിടൊക്കെ മഴ പെയ്യ്ണ്ടോന്ന് അറിയില്ല. ഇവടെ റൂമിലായ്തോണ്ട് ഉം ആ ഇര്ട്ട് പുട്ച്ച്ക്കാ പിന്നെ ഇരുട്ടാവാറു ആയില്ല ലേ
ആ എത്ര മണിയായി?
മോൻ സി ബി എസ് ഇ സ്കൂൾ അല്ലേ?
ആഹ്
ഉം. ഒന്ന്തെട്ട് അവ്ടെ തന്നെയാ? ഇവ്ടെ ഐ സി എസ് സി
എൽ കെ ജി മുതല് എൽ കെ ജി മുതല് അവ്ടെ ഈ വർഷം മുത് മുതലാണ് ഈ വർഷം മുതലാണ് പ്രീകേജി കൂടി താെട്ങ്ങേത് പിന്നെ ഉം
ആഹ് ഇവരുടത് പത്ത് വരേ ഒള്ളൂ
ആണോ ആഹ് മോനെ ഇന്നട്ട് ഞ ഞങ്ങള് പറയും ഇവട്ന്ന് പോണംന്നൊക്കെ ഞാൻ പറഞ്ഞീല്ലേ അപ്പൊ പറയ പ്ലസ് സ്ടു വരെ ഇവടെ തന്നെ പഠിക്കണം ന്നാണ് ആഗ്രഹം ന്നറയിം
ഹ ഹ
ഓരോരുത്തർക്ക് ഓരോ എന്താ അ അത് അങ്ങനെ ഇണ്ടാവൂലേ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഒര് സ്കൂളിൽ പഠിക്കണംന്ന് ആഹ് അവർക്ക് ക്കൊരാഗ്രഹാണല്ലോ അപ്പൊ പർഞ്ഞു അങ്ങനെ അഥവാ പോവണ്ന്ന്ണ്ടേ നമക്ക് ഇവടെ വേറെ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് പോവാന്നക്കെങ്ങനെ പറയും
അല്ലെന്നേ പിന്നെ ആഹ് ഇപ്പഅവന്എൽ കെ ജി മുതല്ള്ള കൂട്ടുകാര്ണ്ടല്ലോ
ആഹ് അതാണ് ഇന്നട്ട് പിന്നെ കഴിഞ്ഞ പ്രാവ്ശ്യം ഇല്ല ഫ്രണ്ട്സല്ല ഇപ്രാവശ്യം ഡിവിഷൻ മാറി ഇന്നട്ട് ഭയങ്കര സങ്കടംന്നൊക്കെ പറഞ്ഞീര്ന്ന് ന്നാലും അട്ത്ത ഡിവിഷൻ തന്നെ ആയതോണ്ടേ
ആഹ് ബ്രേക്ക് സമയത്തൊക്കെ കാണാ
ഉം അല്ല തൊട്ടട്ത്ത ക്ലാസന്നേണ് എ ബി സി ന്നർഞ്ഞ് കാണ്ടേ
ആഹ് അതാ പർഞ്ഞേ ബ്രേക്ക് സമയത്തൊക്കെ ഇന്റർവെലിനും ലഞ്ച് ബ്രേക്കിനൊക്കെ കാണാലോ
ആഹ് അത് കാണാ പിന്നെ ന്നട്ട് പറീണ്ട് നാലാം ക്ലാസ്സില്ള്ള ഒരു ഫ്രണ്ടിനെ ഇപ്പ ഇൻക്ക് തിരിച്ച് കിട്ടി അറീണ്ട്
ഹയ്യോടാ
ഇന്നട്ട് ഇന്നലെ ഇപ്പന്തോ ആഹ് ഫ്രയ് പിന്നെ ഇതാ കൊണ്ടയ്ത് എന്താ പറയാ ഫ്രൈ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് കൊണ്ടാേയി അപ്പ ഈ ഫ്രൈഡ് റൈസിന്റെ കൂട്ടത്തില് അവന് സോസ് വേണം സോസ് ട് കൊണ്ടാേവാൻ വിട്ടോയി ഈ ഫ്രൈഡ് റൈസ് മ ന്നട് ഫുഡ് കഴിച്ചീല്ല അപ്പൊ ഫ്രണ്ട്സിന് കൊടുത്ത് ക്കത് അപ്പൊ ഈ പർഞ്ഞ ഈ നാലാം ക്ലാസ് കാരന് ഇല്ലേ അവന് കൊടുത്തു അറീണ്ട് അപ്പൊ ന്നട്ട് എന്താന്നോ ഇന്നും ഇനി ഫ്രൈഡ് റൈസ് തന്നെ വേണംന്നർഞ്ഞ് ഇന്നെലെ കഴിച്ചീല്ലല്ലോ ആഹ് ആഹ് നല്ല ഇഷ്ട്ടാണ് അഹ്ആഹ് അങ്ങനെ ഇവന് ഇപ്പൊ ഇന്നലെ കഴിക്കാൻ പറ്റീല്ല അപ്പൊ ഇന്നും ഇനി ഫ്രൈഡ് റൈസ് തന്നെ വേണം ന്നർഞ്ഞ് വാശുട്ച്ചാ അപ്പൊ പർഞ്ഞ് ആഹ് ഇണ്ടാക്കി ഇന്നും അതന്നെ കൊടുത്താെയ് ഇട്ടെ ഇന്ന് കൊട്